പിന്നണ്ട് വിശേഷംക്കെ
നല്ല വിശേഷം
സുഖമായിട്ടിരിക്കുന്നോ.
സുഖം
ആഹ് ആഹ്
എന്തായി പുട്ടും പേറൊക്കെ ഉണ്ടായി കഴിഞ്ഞാ
ആഹ് പുട്ടുംപയും പുട്ടിനിന് വാ വാട്ടി വെച്ചേക്കന്ന് ഇനി അതൊന്ന് മിക്സിൽ അടിക് വക്കണം ആഹ് പിന്നെ അല്ലാണ്ട് മക്കൾക്ക് മറ്റേ കടേന്ന് വാങ്ങുന്ന നൂഡിൽസില്ലെ നല്ല നീളവുള്ള അല്ല കനവുള്ള കട്ടിയുള്ള
ഉം ഇപ്പിയ
ഇപ്പിയല്ല നമ്മള് ഹോട്ടലില് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ഹോ ട്ടലീന്ന് കഴിച്ചിട്ടുണ്ടോ മറ്റേ ഏ നൂഡിൽസ് ഇ മറ്റേ ഉം
ആഹ് ന്യൂഡിൽസിന്റെ ആ വള്ളി മാത്രം
ആഹ് വള്ളി മാത്രം അത് പാക്കറ്റ് വാങ്ങാൻ കിട്ടും
ആഹ് ആഹ്
അപ്പം അത് അത് ഞാൻ ഈയിടക്ക് ടൗണിൽ പോയപ്പോഴത്തേക്കും ആം ആഹ് പിള്ളേർക്കെങ്കി ഉണ്ടാക്കി കൊടുക്കാലോന്നോർത്ത് ഞാൻ വാങ്ങി വെച്ചിട്ട് അത് ആക്കി കൊടുത്തില്ലായിരുന്നു
അഹ് അഹ് ആഹ്
അന്ന് ചിക് വാങ്ങിയ സമയത്ത് ചിക്കൻ വാങ്ങിയില്ലായിരുന്നു അത് കഴിഞ് ചിക്കൻ വാങ്ങിയപ് അപ്പം ഞാൻ എടുത്ത വെച്ചിരുന്നു അപ്പം ഓരോ ദിവസം ഓരോന്നോഓരോന്ന് ആയത് കൊണ്ട് ഞാൻ വിട്ടങ്ങ് പോയി പിന്നെതെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അന്ന് പിള്ളേരെ പറ്റിച്ചു തേ എന്നിട്ട് പിന്നെ ഇന്ന് അതു ഉണ്ടാക്കി കൊടുക്കാലോന്നോർത്ത് അതിനുള്ള ചിക്കൻ കുരൂനാ എന്നരിഞ്ഞുകൊണ്ടിരിക്കുക
ഏനെ ചിക്കൻ വറ്ത്ത്ട്ടാ
ആഹ് അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാംട്ടോ ആഹ് മറ്റേ ആ നൂഡിൽസ് പായാക്കറ്റ് നൂഡിൽസ് നമുക്ക് കാ ആദ്യം വെള്ളം വയ്ക്കുക വെള്ളം വെച്ച് തിളച്ച് വെള്ളത്തിൽ ഉപ്പൊഴിക്കണം അഹ് അത് ആഹ് നൂഡിൽസിന് ആവശ്യമുള്ള ഉപ്പ് ഒഴിച്ച് ആഹ് സൺഫ്ലവർ ഓയിലും ഒരുരിച്ചിരി ഒഴിക്കണം കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി
ആഹ്
അത് തെളച്ചു കഴിയുമ്പോഴ്ത്തേക്കും നമുക്ക് ആവശ്യമുള്ള നൂഡിൽസ് ഇടണം ഇട്ട് ആഹ് പത്ത്മിനിറ്റ് ആഹ് ഏറ്റവും കൂടുതൽനിന്നാ പത്ത് മിനിറ്റ് അതീ കൂടുതൽ വേ അല്ലെങ്കില് വെന്ത് ഒത്തിരി വെന്ത് പോകും
അഹ് ആഹ്
എന്നിട്ട് തെളപ്പിച്ചെട്ത്ത് കഴിയുമ്പൊ തെളപ്പിച്ച് നമ്മളൂറ്റണം തെളപ്പിച്ചൂറ്റിയിട്ട് ഒരു ഹാ ആം പച്ചവെള്ളവും കൂടതിൻ്റെ പൊക്കത്തൂട ഊറ്റിയൊന്ന് ഒന്ന് കൊടഞ്ഞ് വെക്കണം
ആഹ് എങ്ങനെയാ കൊടയാ കയ്യിലെടുത്ത് കൊടയോ
അല്ല ആഹ് മന്താ പാത്രത്തെപടി കൊടയാ മനസ്സിലായില്ലാ ഒന്നിങ്ങനെ ഇളക്കി വിടുന്നതിനാ കൊടഞ്ഞെന്ന് പറയാത് തവി സ്പൂണൊന്നുഎടുക്കാതെ ഏ കൊടയു എളക്ക എളക്കുന്നതിനാ ഞാൻ കൊടയുകാന്ന് പറഞ്ഞത് മനസ്സിലായോ അങ്ങനെ കൊടഞ്ഞിട്ട് അങ്ങനെ അത് മാറ്റിവെക്കുക അത് കഴിഞ്ഞിട്ട് ചിക്കൻ ചെറിയ പീസാക്കി മുറിച്ചിട്ട് ചി ചിക്കന്റകത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വേറൊന്നും ചേർക്കരുത്
ആഹ്
ഉം മൊളക്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാ ത്രം ചേർത്ത് അത് എണ്ണയില് പൊരിച്ച്കോരി മാറ്റി വെക്കണം
ആഹ്
ഉം അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇത് ആഹ് മുട്ട ചിക്കി ആദ്യം മുട്ട ചിക്കി എടുത്ത് മാറ്റിവ വെക്കുന്ന ഏറ്റവും നല്ലത് ഞാൻ മൊ മൊട്ടേടെ കാര്യം മറന്നു പോയതാ മൊട്ട ചിക്കി ഒരു രണ്ടോ മൂന്നോ മൊ ട്ട മൊട്ടയെട്ത്ത് ചിക്കി മൊട്ടക്കകത്ത് ഇച്ചിരി ആ മൊട്ടക്കാവശ്യുള്ള മുളക് ആ ഉ പ്പും കുരുമുളക് പൊടിയും കൂടെയിട്ട് ചിക്കി വെക്കണം
ആ ആ ആ
ചിക്കിയെടുത്തിട്ട് ആ അതിൽ ആ പാന്റകത്ത് പാൻ പാത്രത്തി തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കനെ പൊരിച്ചു മാറ്റിയെടുക്കണം
ആഹ്
അതിലേക്ക് ക്യാബേജ് അരിഞ്ഞതും ക്യാപ്സിക്കം പകുതി ക്യാപ്സിക്കം മതിട്ടോ ഒത്തിരി വേണ്ട കാപ്സി ക്യവും ക്യാബേജും ക്യാരറ്റും സവോളയും
ഉം
ഇത്രയും അരിഞ്ഞിട്ട് നീളത്തിലരിയുന്നാ അതിനൊരു ഷേല് വ ട്ടത്തിൽ അല്ല ഈയൊരു ഏഹ് ക്യൂബ് കണക്കിലരിഞ്ഞാ ഒരു ഷേലുണ്ടാകത്തില്ല അപ്പം നീളത്തിരിഞ്ഞിട്ട് അത് ഈ പാത്രത്തിലോട്ട് ആ എണ്ണയുണ്ടല്ലോ ചിക്കൻ പൊരിച്ചതിന്റെ എണ്ണയുണ്ടല്ലോ ആ എണ്ണയിലോട്ട് തന്നെ പൊരിച്ച് വാട്ടിയാമതി ആ എ ആ എണ്ണയിലോട്ട് തന്നെ ഇട്ട് വയറ്റി അത് വെന്ത് കഴിയുമ്പഴ് ഇച്ചിരി ഒന്ന് അത് വാടി കഴിയുമ്പഴത്തേക്കും അതിലേക്ക് മറ്റേ ചിക്കൻ വറ്ത്തതും വറ്ത്ത് വെച്ചേക്കുന്ന ചി ചിക്കനു ഇടണം മൊട്ട ചിക്കി വെച്ചേക്കുന്ന അതുഇട്ട് വീണ്ടും എളക്കണം അതിലേക്ക് പച്ചക്കറിക്കാവശ്യുള്ള ഉപ്പു ഒഴിക്കണം പിന്നെ ഏ നമ്മടെ സോയ സോസും വേറെ പിന്നെ ഏ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് എളക്കണം അത് കഴിഞ്ഞ് മറ്റേ നമ്മള് വേവിച്ച് വെച്ചേക്കുന്ന ഏറ്റവും ലാസ്റ്റ് വേവിച്ചു വെച്ചേ ക്ക്ന്ന ന്യൂഡിൽസിനെ ഇതിന്റകത്തോട്ട് കൊട്ടീട്ട് ബാ ക്കി നന്നാ എളക്കിയാ മതി അപ്പം ക കടേന്ന് കിട്ടിയ പറയിമ്പം ടാസ്ക്കേയുള്ളൂ വലുതായിട്ട് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുല്ല പിന്നെ എല്ലാ സാധനവും നമ്മുടെ അടുത്ത് വേണംന്നേയുള്ളൂ
മറ്റേത് പിന്നെ സിംമ്പിളല്ലേ വെറുതെ വെള്ളത്തിലിടാ പുഴുങ്ങാ ഇട്ക്കാ
ആഹ് അതെന്നാലപ്പഴത്തേക്കും ശെരിയാണ് സിമ്പിളാണ് പക്ഷെ അയിൻ്റെ മസാലയൊന്നും കൊള്ളൂലാന്ന് പറയും ഇതിന് ആകെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിം പിന്നെ സോയ സോസും ആഹ് മറ്റേ ടൊമാറ്റോ സോസും
ആഹ് ആഹ് ആഹ്
നല്ലയാ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഇത് രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കുന്നത് ഈ മറ്റേ നമ്മള് ഇതൊണ്ടാക്കത്തില്ലേ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൂല്ലേ
ആഹ്
ഫ്രൈഡ് റൈസ് വീട്ടിലുണ്ടാക്കുവോ
ഇല്ല
ആഹ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രൈഡ് റൈസിന് ചോറ് ഇത് നൂഡിൽസ് അത്രേ ഒള്ളൂ വാക്കിയെല്ലാം സെയിം പ്രോസസ്സിങ്ങ്
ഉം
എല്ലാം പഠിക്കുംന്ന് പറഞ്ഞ ഞാൻ അതാ എല്ലാം പഠിക്കും
പക്ഷെ ഇതൊന്നും പഠിക്കുവെന്ന് ഞാൻ കരുതിയില്ല
അതെന്താ
അതല്ലാ അതൊക്കെ ഹോട്ടലിൽ പോയി നമ്മള് വേടിച്ചിന്നണതല്ലേ വീട്ടിലെന്തൊക്കെയാ ഇണ്ടാക്കാ അങ്ങനെ ഒ എന്തൊക്കെ ഇടാ അതൊന്നും അറിയില്ലല്ലോ
ഇപ്പ ഞാൻ പറഞ്ഞെന്നില്ലേ അപ്പൊ മനസ്സിലായില്ലേ എന്തൊക്കെയാന്ന് അപ്പൊ പിന്നെ പാടില്ലല്ലോ
പാടില്ല ഇത്താക്കെവിടുന്ന്‌ കിട്ടിയ റെസിപ്പി
ഞാൻ പറഞ്ഞില്ലേ എല്ലാരും പഠിക്കൂന്ന് അതുപോലെ ഞാനും പഠിച്ചതാ ഞാനിതുപോലെ യൂട്യൂബൊക്കെ കണ്ട് പല ഐ റ്റംസ് ഉണ്ടാക്കും കേക്കൊക്കെ ഉണ്ടാക്കും എല്ലാ പിള്ളേരുടെ ബർത്ത്ഡേക്കും കേക്ക് ഉണ്ടാക്കും ഞാൻ മുറിച്ചിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് ആരും പൈസ ആരും പൈസയൊന്നും തരിയേല്ല ആ ഇഷ്ട്ടം പോലെ കേക്ക്
ആരും പൈസ ഒന്നും തരൂലാന്നാ ഇത്ത പൈസക്കെയിനി ഇണ്ടാക്കണേ
അല്ലാ എല്ലാരും കേക്ക് വിക്കുവല്ലേ ഞാൻ വിക്കുവല്ല വീട്ടിൽത്തെ ആവശ്യത്തിനുണ്ടാക്കുമ്പോ പിന്നെ ആരും പൈസ തരാനില്ലല്ലോ
അങ്ങനെ
എങ്കിലും ഞാൻ കൊറെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഓവൻ വാങ്ങിയവത് തന്നെ കേക്കുണ്ടാക്കാനായിരുന്നു മെയിൻ
ആഹ് അത് നമുക്ക് എന്തെങ്കിലും കൈയിൽ കിട്ടിയാ പിന്നെ അതിൽക്കായിക്കും കൂടുതൽ ഇത്
ആഹ് ഇപ്പൊ ഓവൻ ചിലപ്പോം ഉപയോഗിക്കാതിരിക്കുമ്പോ ഇവിടെ ഇക്കാ പറയുവെ എന്തായിരുന്നു അവൾടെ ഒരിത് എൻ്റെ പതിനായിരം കളഞ്ഞിട്ട് ഇരിക്കുന്ന സാധനവാ ഇത്
അപ്പൊ പോവണിലൊന്നും ചെയ്യാറില്ലേ
എന്നും എന്നും നമ്മള് കേക്കുണ്ടാക്കൂലല്ലോ
അങ്ങനെ വർഷം വർഷം
വർഷാവർഷവൊന്നുവല്ല ഒരു വർഷത്തിൽ എത്ര പിള്ളാരുടെ ബർത്ത്ഡേ ഉണ്ടോ ആ പിള്ളേരുടെ ബർത്ത്ഡേക്ക് എല്ലാം ഉണ്ടാക്കും പക്ഷേ ഇവരുടെ കണ്ണി പിടിക്കുവേലാന്നേ ഒള്ളൂ
ഏഹ്
ആഹ് ആ ഇവരെ ഇല്ലാത്തപ്പഴല്ലേ കേക്ക് മുറിക്കുമ്പം ചിലപ്പോ ഇവര് കാണും ചിലപ്പം ടൗണിലൊക്കെ പോകുന്ന സമയത്ത് മക്കൾ വേറെ മുറിച്ചിട്ടിരിക്കും ഉം അപ്പോ അറിയത്തില്ലല്ലോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാ മക്കൾക്കും ഞാനാ ഉണ്ടാക്കി കൊടുക്കുന്നേ കേക്കിൻ്റെ ഉറവിടം ഞാ ഞാൻ പറയും ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് ആന്റി തരുന്നത് കേക്കാട്ടോന്ന് പറയും
അല്ല പറയണ്ടാല്ലോ പിള്ളേർക്ക് അറിയാൻ പറ്റൂലോ
ബർത്ത്ഡേയ്ക്ക് മുമ്പേ പിള്ളേര് ചോയിക്കും ആന്റി ക്രീമുണ്ടോ പക്ഷേ ക്രീം ക ഇല്ലെങ്കിൽ ഞാൻ മേടി പ്പിക്കും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി എത്രയോ രൂപായൊക്കെയാ ക്രീമിന്
ആഹ് ആഹ് ആഹ്
പിന്നെ ബാക്കി ആ മൈദയും മുട്ടയും എല്ലാം കാണും പക്ഷെ ചെറിയ കേക്കൊന്നും അല്ല കഴിഞ്ഞ പ്രാവശ്യം എന്റെ മൂത്തവളുടെ ബർത്ത്ഡേയ്ക്ക് കഴിഞ്ഞ മാസം ഞാന് രണ്ടര കിലോടെ കേക്കാ ഉണ്ടാക്കിയേ
ഏ
ഉം മുഴുത്ത കേക്ക് അപ്പം എല്ലാർക്കും കൂടെ വേണ്ടത് കൊണ്ട്. അത്രയും മുഴുത്തത് ഉണ്ടാക്കിയാലേ തികയത്തുള്ളൂ.
ഉം ഉം എങ്ങനെ വട്ടത്തിൽ തന്നെയാണോ അല്ലെങ്കിൽ നീളം വീതി അങ്ങനത്തെ
ആഹ് എനിക്ക് വേണ്ട റൗണ്ട് റൗ ഇറങ്ങ് ഇറങ്ങ് റൗണ്ടിലുള്ളതും പിന്നെ അവിടെ വച്ചേക്ക് റൗണ്ടിലുള്ളതും പിന്നെ ലൗ ചിഹ്നത്തിലുള്ള മോൾഡുകളെ ഉള്ളൂ
ആഹ് ആഹ് ആഹ്
അപ്പം ആ ഉള്ള മോണ്ട് കൊണ്ട് ഒരു കേക്ക് തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ ലൗ ചിഹ്നത്തിൻ്റകത്ത് ഉണ്ടാക്കും. അപ്പം ലൗ ചിഹ്നമാകുമ്പോൾ പിള്ളേർക്കൊരു അട്രാക്ഷൻ അല്ലേ ആഹ് ലൗ ലൗവ് ഷേപ്പാന്നും പറഞ്ഞ് പിള്ളേർക്ക് ഇഷ്ടവാ പക്ഷെ അത് ഒരെണ്ണം ഉ ണ്ടാക്കാൻ പറ്റത്തൊള്ളൂ ഒന്നര കിലോ വരെ അതിന്റകത്ത് വേവൂള്ളൂ. പക്ഷേ രണ്ട് കേക്ക് ഉണ്ടാക്കിയാലേ ഉള്ളൂ തികയത്തുള്ളൂ അപ്പോ പിന്നെ അതുണ്ടാക്കിട്ട് കാര്യമില്ല അപ്പം ഞാൻ എന്തെടുക്കും റൗണ്ടിലുള്ള രണ്ട് കേക്ക് അതുവല്ല ക്രീമ് തേക്കാൻ എളുപ്പവും റൗണ്ടിലെ കേക്കിനാ
ആഹ് അത് ശരിയാ മറ്റേത് ഭയങ്കര പാടാ
ആ അഴിന്റെ മൂലയൊക്കെ നമ്മളത്ര എക്സ്പേർട്ട് അല്ലല്ലോ
ഉം
എക്സ്പേർട്ട് ആണെങ്കിൽ ഓക്കെ ശരിയാണ്. ആ പറയുമ്പോ ആ ലൗച്ചീനോ വേറെന്താ സ്ക്വയറൊ, ററ്റങ്ക്ളോ ഔ അ ഒക്കെ സിംമ്പിൾ സിമ്പിൾ അല്ലോ ഇപ്പൊണ്ടകിതര പക്ഷെ നമ്മൾഅത്ര ഇതല്ലാത്തത് കൊണ്ട് സിമ്പളല്ല നമ്മക്ക്. ഇച്ചിരി മെനക്കേടും ഇച്ചിരി കഷ്ടപ്പാടും ഇച്ചിരി പണിയും എല്ലാം ഉണ്ട്.
ആഹ്
അങ്ങനെ എങ്കിലും ഞാൻ ഉണ്ടാക്കും എനിക്കിഷ്ടമാ ഉണ്ടാക്കൻ എനിക്ക് എന്തെങ്കിലും. ഉണ്ടാക്കണംന്ന് തോന്നിയാല് ഞാൻ ഉണ്ടാക്കും അതുപോലെ ന്നെ.
ആഹ് ഇണ്ടാക്കണം തോന്നണം എല്ലാണ്ട് പിന്നെ ഇണ്ടാക്കിയാ പറ്റൂല.
ഏ
ഇണ്ടാക്കണന്ന് തോന്നിയാ ഞാനും.
ആ ഉ ഉണ്ടാക്കും. ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ
ആ കേക്കാവോ അ ആയോ ഉണ്ടാക്കണംന്ന്. തോന്നിക്കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെയാ നമ്മക്ക് സാനം കഴിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് ശരിയായി കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. പ അത് ഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു. ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു ഹാപ്പി തരുന്ന ഒരു ഇത് തന്നെയാ
അത് ശരിയാ അതെനിക്ക് ഒരു പ്രാവശ്യം കിട്ടീട്ടുണ്ട്.
അപ്പം ഒരിക്കലും നമ്മൾ കടയിൽ പോയി കഴിച്ചാൽ അത് കിട്ടത്തില്ല. കടെൽത്തെ പണിക്കാർക്കല്ലേ കിട്ടുള്ളൂ ഹോ ഇത് എന്ത് നല്ല ഫുഡ്. അവരെങ്ങനെ ഉണ്ടാക്കി. അല്ലേ
അയ് ശരിയ ശരിയ.
ഓ അപ്പം നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാ നമ്മള് ഉള്ള കൊണ്ട് നമ്മൾ എത്രയും ടേസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റോ അത്ര ഉണ്ടാക്കണം.
ഉം ഇവിടെ ഞാൻ പറഞാഴിരുന്നില്ലേ ഉമ്മാന്റെ കാലുഒടിഞ് കിടന്ന അന്ന്.
ആഹ്‌ ആഹ്‌ ആഹ്
അപ്പൊ കെട്ടിയോന്ണ്ടായിർന്ന് അവ്ടെ
ആഹ്‌
അപ്പൊ വലിയ പെരുന്നാള് ആ സമയായിരുന്നു. അപ്പൊ ഇവിടെ എർച്ചിട്ടിയായിരുന്നു അപ്പൊ എർച്ചിയൊക്കെ ഫ്രിഡ്ജിലിരിക്കണ്ടേ അപ്പൊ കെട്ടിയോം പർഞ് ആഹ് എർ ച്ചിക്ക് ഇരിക്കണ്ടല്ലോ അവിടെ ഇരുന്ന് വെറുതെ ചീത്തായി പോകും നമുക്ക് ഉണ്ടാക്കിയാലോന്നൊയ്‌ച്ച് അപ്പം ഞാൻ വേം കയ്യൊഴിഞ്ഞ് എനിക്കറിയുലാട്ടാ ന്നും പർഞ്ഞൊണ്ട് കെട്ടിയോം പാവം എർച്ചിയും കയ്യും ഒക്കെ വെട്ടി മുറിച്ച് എറച്ചിക്കറിണ്ടാക്കി ന്നട്ട് ആദ്യം ഇണ്ടാക്കിയപ്പോ പാളി പ്പേയ് ഇച്ചിരി
ര രണ്ടാമത് ഇണ്ടാക്കിയപ്പൊ ടേസ്റ്റ് ആയിരുന്നു
ആ രണ്ടാമത് ഇണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു
ആ അത അങ്ങനെയല്ലാ സാധനം അങ്ങനെയല്ലേ
ആ ഇന്നലെ വിടെ ഇണ്ടായിർന്നേ
ആഹ്
അപ്പൊ ഇന്നലും മ്മ ഞാൻ പർഞ്ഞല്ലോ ബീഫാണെന്ന്. അപ്പൊ ന്നലിം ആ ബീഫറിണ്ടായിട്ട് ഉമ്മ ഒയിച്ച് എങ്ങനെ ഇണ്ടറാ കറിന്ന യ്‌ച് അപ്പ അവം പറയാ ഞാൻ ഇണ്ടാക്കിയത്രയും വന്നിട്ടില്ലമ്മാന്ന്
ആഹ്
അല്ലാഹ്. എന്നാ ഞാൻ വിളിക്കാവേ
ആഹ് ശെരി